ക്ക്ന്ന്ണ്ടോ
ഓഹ് കേൾക്കുന്നുണ്ട്
ആഹ് നല്ല വിശേഷം അവിടെയോ?
ആഹ് ഇവിടെ ഇങ്ങനെ പോകുന്നു ഫുഡൊക്കെ ഞാൻ ഫുഡോക്കെ ആഹ് ഞാൻ ഫുഡൊക്കെെ പെട്ടെന്ന് ട്ടെന്നുണ്ടാക്കി ഒരു മണി ആയേരെ ഫുഡ് ഉണ്ടാക്കിയതന്നെ ചോറ് രാവിലെണ്ടാക്കിട്ടുണ്ടായിരുന്നു ആഹ് ചോറണ്ടാക്കിരുന്നു പിന്നെ ഏഹ് കറിം കറി പരിപ്പുണ്ടാക്കി മീന് പൊരിച്ച് കഴിച്ച് അങ്ങനെ ഉള്ളൂ ഉള്ളിക്കാട് പോയത ഫുഡ് ഇനി കൊറച്ച് ആഹ് ഇനിപ്പോ മക്കള് വരാനൊക്കെ ആയി
കേക്കോ
ഓരോ മൂടാ ഓരോ ടൈമില് ഓരോ ചെല ദിവസം ആഹ് ചെല ദിവസം മക്കൾ പോ പോകുന്നതിന്റെ കൂട്ടത്തിലന്നെ പണികളൊക്കെ കഴിയും ചെലെ ദിവസം മക്കൾ പോയി കഴിഞ്ഞിട്ടേ തൊടങ്ങുള്ളൂ ആഹ് അതെ
കൊണ്ടോവണ്ടി വരൂല്ലല്ലോല്ലേ
ഇല്ലില്ല അവർക്ക് ചോറൊന്നും വേണ്ട പക്ഷേ ഉപ്പേരി എന്നും നിർബന്താ ചെറിയ ആൾക്ക് ഉപ്പേര് വേണം ആഹ് അതെല്ലാരും എല്ലാ മക്കളും എല്ലാ മക്കളും ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഓൽ
ആഹ് അതെ ഇവർക്ക് മാത്രം അതന്നെ ഓര്ക്ക് പൂതിയാണല്ലോ അവിടെ സ്കൂൾള്ള മാത്രം അവിടെ ഉപ്പേരിയൊന്നുണ്ടാവൂലല്ലോ
അവിടെ ഉപ്പ് അവിടെ അച്ചാറൊക്കെണ്ട് അച്ചാറ്ണ്ട് പിന്നെ സാമ്പാറ് അങ്ങനെ അല്ലാതെ ഇങ്ങനെ പയറ് അങ്ങന ഒന്നുല്ല തൈരും അച്ചാറൊക്കെ ആയിട്ടുണ്ടാവും ആഹ് അതെ ന്നിട്ട് ഇവ് അപ്പൊ ഇവര്ക്ക് ഇവര്ക്ക് കൊണ്ടോയിട്ട് പിന്നെ മറ്റ ഓലെ ഫ്രണ്ട്സൾക്ക് കൊടുക്കണം അപ്പോ ഓലും ഇങ്ങോട്ട്
അഹാ പണ്ടൊക്കെണ്ടായിന്നല്ലോ കൂട്ടത്തോടെ ഇരിക്കുമ്പ എല്ലാര്തും ഫുഡ് അങ്ങട്ടും ഇങ്ങട്ടും ഷെയർ ചെയ്യും ഫ്രണ്ട്സാളെ കൂട്ടത്തില്
ന്നിട്ട് നല്ലോം ഫുഡ് ഉണ്ടാക്കുന്ന കുട്ടികൾടെ മ്മാരൊക്കെ ഓല് വെറൈറ്റി വെറൈറ്റി കൊണ്ടരും നമ്മ അപ്പങ്ങനെ ഓൾടെമ്മ നല്ല ഉണ്ടാക്കും അതുണ്ടാക്കും എന്നക്കെ പറഞ്ഞ ഇങ്ങനെ ഇതാവന്നെ
ആഹ് ഞാനൊക്കെ എന്റെ ന്റെ ഫ്രണ്ടിന്റെ കൂ തീന്നെയ്നി കൈക്കലന്നെ പാത്രത്തീന്നെയ്ന് കഴിക്ക്ണ് അധികം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഞാൻ ഫുഡേ കൊണ്ടോവൂലന്നിട്ട് അവരെ വീട്ടിൽ പോകും അധികം വെള്ളാഴ്ചി ഞാനങ്ങനെ ഞാ മറക്കൂല അതെറിം ഞാങ്ങട്ട്
ഇന്റെ ഫ്രണ്ടിന്റെറ ഇപ്പതേപോലെ ഹോട്ടൽല്ലേയ്ന്ന് അപ്പൊ ഹോട്ടൽ നിന്നുള്ള ഫുഡാളൊ ക്കങ്ങനെ കൊൻട്രൂയ്ന് അപ്പൊ ഓൽതെ പ്ലേറ്റ് പൊട്ടിച്ചാ പൂതിയെച്ച് നിക്കുവേയ്ന് ചിക്കനായിട്ടും ആ അതന്നെ ഇപ്പ പിന്നെഎല്ലാർക്കും അന്ന് എന്നേലൊക്കെ ആരേലൊക്കെ ഇങ്ങനെ ചിക്കനും കോയീന്നൊക്കെ പറയ്ണ ഭയ് യങ്കരതേയ്ന്ന് ഇപ്പ അയ്നൊന്നൂല്ലാ പൂതി ഇപ്പൊ വെറും ചോറ് അങ്ങൻതേനൊക്കെ പൂതിന്ന്
ത്ത്ള്ള അങ്ങനെ എന്റെ ഒരു ഫ്രണ്ടിന്റെ പിന്നെ വല്ലിയൂമ്മ ഹോട്ടൽല്ലേയ്ന്ന് പർഞ്ഞ പോലെ അപ്പൊ ആ വല്യമ്മ വ ഹോട്ടൽന്ന് വൈകുന്നേരം വറാ അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഉ ഒരു ഉണ്ടണ്ടല്ലോ ഒരു ഉ ഉണ്ട പോൽത്തെ ഒരു സാധനം ആ അതേപോലെ പഴംപൊരി പൊറാ പൊറാട്ട ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മള് സ്കൂളൊക്കെ വിട്ട് വന്ന് ആ അതെ സ്കൂളൊക്കെ വിട്ടന്ന് നമ്മള് കളിക്കാൻ പോകുന്ന ടൈമയ്ക്കാരം അപ്പൊ ഭയങ്കര അന്ന് ഭയങ്കര ഇഷ്ടേയ്ന്ന് ഈ ഉണ്ടാന്ന് പറഞ്ഞ സാധനം ഇപ്പോളും ഇപ്പളും അത് കാണുമ്പൊ എനിക്കൊരിഷ്ടാ പക്ഷേ ഇപ്പ
കിട്ടാല്ല്യാ പണ്ട് ഞങ്ങള് ഇതേപോലെ സ് സ്കൂള് വിട്ട് വരുമ്പോ അവിടെണ്ടായ്നു ഒര് ഷോപ്പ് അതിലുണ്ടാവേയ്ന് ഈ ഉണ്ട രണ്ട് പ്രായള്ള
ടേസ് ആഹ് അന്ന്കയ് കുമ്പളൊക്കെ നല്ല ടേസ്റ്റേയ്ന്ന് പക്ഷേ ഇപ്പൊ എന്താ അറീല ഇപ്പ അത്ര ഇഷ്ടല്ല പക്ഷേ ന്റെ ഓർമ്മേല് എപ് പ്പളുണ്ട് ആ മ്മാനെപ്പളും കാണുമ്പോ ഞാൻങ്ങനെ ഓർക്കും അപ്പൊ ഞാനിങ്ങനെ വിചാരി
സാധനൊക്കലേ
ഇവർക്കൊക്കെ എന്തൊക്കെയ കിട്ടും എല്ലാ ദിവസവും പക്ഷെ ഓല ഓല ജോലി വണ്ടി രാവെ അവര് പോയി വൈകുന്നേരം വേരയാണ് അപ്പന ആഹ് അതെ ചെറുപ്പത്തിൽ അങ്ങനെയല്ലേ നമ്മുക്ക് അന്ന് ഞങ്ങളുടെ കാലത്തൊക്കെ അങ്ങനെയ്നിം ഞാനൊന്നും വീട്ടിലെ ല ഞങ്ങടെ അടിയിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ ഓല കൂടെ അങ്ങനെ പോകും ന്നിട്ട് കൊറേ ഫിലിമാണ് പൃഥ്വിരാജിന്റെ ഫിലിമ് കുഞ്ചക്ക ബോബന്റെ ഫിലിമ് ആഹാ പണ്ട് ഞങ്ങള വീട്ടില ഇണ്ടായിനിം അതെ ഫസ്റ്റ് ഞങ്ങ ഫസ്റ്റ് ഞ അതെ ആ ഫസ്റ്റ് ഞങ്ങളെ വീട്ടിലെയ്നിംണ്ടായന ഞങ്ങള ആ ഭാഗത്ത് എന്നിട്ട് ഉച്ച ആയ ഒരു രണ്ട മണി ആയ തുടങ്ങും ദൂരദർശനിൽ ഒരു സീരിയലത് അഞ്ച് മണി വരെ സീരിയല ആണ്
ആഹാ ആഹാ ടൈമിലൊക്കെ ആഹാ അന്നൊക്കെന്ന എല്ലാരും കൂടി നല്ല കമ്പനിയായി അങ്ങനെ നടക്കലും ഇപ്പ പിന്നെ അതൊന്നുംല്ലല്ലോ ഇപ്പം ഫോണ് കാര്യങ്ങളായി അങ്ങനെ നിക്കല്ലേ
അവനാന് കാണുക അല്ല തിയേറ്ററില് പിന്നെ തിയേറ്ററിൽ പോയാണ് ഫ്രണ്ട്സാളെടെ കൂടെ പോയി കാണാം നമ്മള്
ആഹ് അതന്നെ തിയേറ്ററിൽ പോയി ഞങ്ങളൊക്കെ ഞങ്ങളും ഏകദേശം എല്ലാ ഫിലിമും പോയി തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക ആ എറങ്ങുമ്പോത്തിന് അങ്ങനെ പോയി കാണും ഇപ്പം ഇന്ന അങ്ങനെ കൂട്ട പിന്നെ ഇപ്പഴും ഉണ്ടിട്ടോ പക്ഷെ ചെറിയ കുട്ടിയ കാണ തീരെല്ലാത്ത ഓല് ഈ ഫോണില്
ആ അതാണ് ആ അതെ എന്നിട്ട് ഞങ്ങളൊക്കെ എന്താ ഫസ്റ്റ് ഫ പിന്നൊണ് ഡിസ്ക ഒക്കെ തുടങ്ങിട്ടോ പിന്നെ അപ്പൊ ആ ആ ഡിസ്ക് എന്നിട്ട് ആ അതെ എന്നിട്ട് പിന്നെ അജിനൊക്കെ ഭയങ്കരഷ്ട്ടാ നമുക്ക് കുഞ്ചോക്ക ബബോബനൊക്കെ ഓരോ കോളേജ് ഫിലിം അതൊക്കെ ഭയങ്കര രസാ എന്നിട്ട് ഞങ്ങള്ൾ ആ ഒരു ആറേഴ് ആൾക്കാരുണ്ട് എന്നിട്ട് കുറേശ് രണ്ട് രൂപേ
ഓലൽലതുള്ള നോട്ട്ബുക്ക് അല്ല ഓല ദ ഇതിയിലുള്ള നോട്ട്ബുക്ക് നെയിംസ്ലിപ്പ ആ ഓട്ടോഗ്രാഫ് റബേ അന്നൊക്കെ ഇത്ണ്ടായിനി ഓട്ടോഗ്രാഫ് ന്തൊ ക്ക ഇണ്ടായിനിം ഇപ്പഅന്നുംല്ലല്ലോ പത്താം ക്ലാസ് ഞ ഇനിക്ക് വരേയില്ല ഞാൻ പഠിച്ചന്ന് അത്ല്ല്യ
ഇല്ലല്ലെ
ഏ ഏ ആ ടൈമൊക്കെ ആയപ്പോത്തിന് പോയിന്ന് അഹ് പക്ഷെ ഇന്റെ താത്താന്റെ ഒക്കെ ഇണ്ടോ അപ്പൊ ഓരത്ത ഓട്ടോഗ്രാഫ് കാണുമ്പോ നല്ല രസായില്ല ഓരോ എഴുതി വെച്ചതൊക്കെ വായിക്കുമ്പോ
കാണല്ല കൊറേ കാലം സൂക്ഷിച്ചച്ച് കൊണ്ടോയിനിം പിന്നെ ഇനിക്ക് തോന്നണ് ഞങ്ങൾ വേറെ വീട്ടുത്ത് പോയല്ല അത് അങ്ങനെ എങ്ങനെയോ നഷ്ടം പക്ഷെ അന്നൊന്നും പിന്നെ നമുക്ക് അറി ഇത്ര കാന്തിന്റെ ഇതാ അറിയില്ലേ അങ്ങനെ ആ അത് എടുത്ത വെക്കണംന്നുള്ള അങ്ങനത്തെ ഒരു മൈൻഡ ഒന്നുല്ലേനി ഇപ്പളാ ആഹ ഇപ്പൊ ഞാനൊക്കെ ഞാൻ എന്ത് ഫോ ആ അതെ ഞാനൊക്കെ ഇപ്പൊ എന്ത് ഫോട്ടോണ്ടെങ്കില ഞാനൊന്ന് ഇ യില് ഇട്ട് വെക്കും ആ ഇനിക്ക്പ്പൊ ഭയങ്കര ആണെ ആ അതെ ഇപ്പൊഴാ ആണത് ഇന്റോ ആ ശെരി അതെ ഇന്റെറ ഒന്നും ചെറുപ്പത്തിലുള്ള ഫോട്ടോസേല്ല ഒന്നുല്ല ഇന്റെതൊന്നും അപ്പളാണ് ഞമ്മക്ക്
പേജ് തുടങ്ങി അങ്ങനെ ഇട്ടച്ചൽ മതി ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കി കിട്ടുന്ന അത് പിന്നെ അയിൽന്ന ഉണ്ടാവും ഇത് ഫോണ് മാറലും എന്താവലും ഒക്കെ ആവുമ്പോളാണ് അങ്ങനെ ഇതോന്നും കിട്ടാതെക്കുക
അതോണ്ട് അതിനാണ് ഞാൻ ഇൻസ്റ്റ തുടങ്ങിയത് തന്നെ എനിക്ക് അങ്ങനെ എനിക്ക് ആഹ് അതൊക്കെ ഭയങ്കര
ആഹ് അതെന്നെ, അതൊക്കെ പിന്നെ പിന്നെ കാണുമ്പോ ഇപ്പ- ങ്ങനെ കാണല്ലോ. പണ്ടത്തെ ഇന്റെ ഫോട്ടോസ് ഇതേപോലെ, ഇവലെട്ത്തൊന്നൂല്ല. ഒരു ചെർപ്പത്തെ നമ്മക്കെന്നെ നമ്മുടെ കുട്ട്യാക്കെന്നെ കാണുമ്പോ രസേകാരം വൽതാവുമ്പൊ, ഓലെ ചെറുപ്പ കാലം.
കല്യാൺത്തിന്റെ ശേഷള്ള ഫോട്ടോസ് മുതലേ ഇന്റൊള്ളു. അല്ലാതെ അയ്ന്റെ മുമ്പ്ള്ള ഒ റ്റ ഫോട്ടോ പോലൂല്ല. കാര്ണ നമ്മളെ പേരൻറ്സിന- ത്രയ്ക്കൊര്ത് ല്ല. അങ്ങനെട്ത്ത് വെക്കേണംന്ന്ള്ള ഒര്തൂല്ല ഓലെട്ത്ത്. അപ് ആഹ് അതെ. അയ്ന്ള്ളെ ഒര് ക്യാമറിം, അങ്ങൻത്തെ സംഭവങ്ങളൊന്നും ഓലെട്ത്തില്ല. ആഹ് അതെ. ആഹ് അതെ, ആഹ് അതെ അതെ. ആ എന്നിട്ട്പ്പ ഞാ എന്നിട്ട് ഞാനൊക്കെപ്പ അങ്ങനെ നല്ലോടി
ആഹ്, അയ് ഇട്ത്ത് വെക്കണം. അങ്ങനൊര് ഇ ഇന്തെ പോലെ ഇൻസ്റ്റാ പേജോ, കാര്യങ്ങളൊക്കെ തൊട്ങ്ങ്യാ മതി, ഇന്നാ ട്ടയ്ലങ്ങനെ ഇട്ടെച്ചാ മതി. അപ്പൊ അതയ്ലെന്നെ ഇണ്ടായിക്കോളും. ആഹ് അതാണ്. ഓൽക്കാണതുപകാരപ്പെട, ഓൽക്ക് വെൽതാവുമ്പോ, അത് താക്കി വെ ഓൽതൊക്കെ ഓലെങ്ങനേനീ, ഓൽതത് എങ്ങനേനീ ന്ന്ള്ളതൊക്കെ
നമ്മൾത് പ്പിഞ്ഞ് പോട്ടെ, നമ്മൾത്പ്പഞ്ഞ് നോക്കീട്ട്
ആഹ് അതെ, ഇഞ്ഞോല് ഞാനും വിചാരിക്കും കുട്ട്യാളൊക്കെ ഇണ്ടാവ്ണ അന്നന്നെ ഒരു ഇൻസ്റ്റാ പേജ് തൊട്ങ്ങി, ഓൽത് ചെറുപ്പം മുതല്ള്ളെന്നെ ഐക്കങ്ങനെ ഇട്ട് വെക്കണം. ന്ന് ഓരോ സ്റ്റേജും അങ്ങനങ്ങനെ, പിന്നെ ഓൽക്ക് കാണ് മ്പളും രസേകാരം നമ്മക്കും കാണാൻ രസ
ആഹ് അതെ, ഇനിയ്ള്ള തെങ്ങനെ അറിയില്ല, ന്നാലും ഫോട്ടോസൊക്കെ എന്താ യാലും എ ത്ര ഏത് ഇത് മാറ്റം വന്നാലും, ആഹ് മാറ്റം വന്നാലും ഓൽക്കതൊക്കെ ഒര്ഷ് തന്നായിരിക്കു, അങ്ങിങ്ങനെ ഓലെ ചെർപ്പത്ത്ത്തെ ഫോട്ടും, വീഡിയോസൊക്കെ ഇഷ്ടായിരിക്കും.
ത്താണല്ലെ ചെർ പ്പത്ത്ള്ളത്. ഓർമ്മകളെന്നെക്കെ പിന്നേക്ക് പിന്നേക്കെ
പരിവാട്യെന്താ?
പരിവാടി ഒന്നൂല്ല, ഇപ്പങ്ങനെ എന്താ, ഫോണില് കളിക്കലന്നേ പ്പൊ ന്ന് മഴൊക്കെണ്ടല്ലോ, ചെറുതായിട്ട്- ങ്ങനെ പാച്ച്ന്ണ്ടല്ലോ.
ചെറ്യേഒര് മഴ പെയ്ത് കാ കാറ്റ്ണ്ടായീനവ്ടെ?
ഇവിടെ കാറ്റൊന്നും വല്ലാതെല്ല്യ ഒരു നല്ല മഴ പെയ്തിന്, ഇപ്പ പ്പിന്നെ ഇടിയൊന്നുല്ല ലേ?
ഇല്ലല്ല, അത് നോ സമാധാനം. ഞാ ഞാൻ വിചാരിച്ച് ഇൻക്ക് പേട്യായ്ട്ട്ള്ള ഒരു കാര്യാ ഇന്നലെ ഇതറിണത്. അപ്പൊ ഞാങ്ങനെ കെടന്നപ്പളേ
ക്കെന്നെ ഓരോരുത്തര്ങ്ങനെ, ഇന്നാള് മലന്റെ നൊറൂക്ക് പോയിട്ട്, ആർക്കൊക്കോ ഇടീം തൊക്കെ പറ്റീനല്ലോ. കെ
പറിണ് ണ്ടനിയത്തിനോട് ഓൽ ക്ക്ണ്ട് മഴെയ്യുമ്പൊരു എർങ്ങി പോവല്, അപ്പൊ ഞാ മീടിന്റെ ടൈമൊക്കാവുമ്പോ ആഹ് അപ്പൊ ഇടിന്റെ ടൈമാവുമ്പൊ, ഇൻക്ക് ഉം. ഇൻക്ക് ടെൻഷനാ, ഇൻക്ക് ഇൻക്ക് ഭയങ്കര ടെൻ അങ്ങൻത്തെ കാര്യങ്ങളൊ
ആഹ് ആഹ്, എനിക്ക് ഇടിയൊന്നും വല്ല്യ പേടില്ല. പ പേടിയാണ്, പക്ഷെ അങ്ങനൊരു ഉള്ള്ക്ക് വരുന്ന അത്ര പേടില്ല. ഏ കാറ്റായാലും വല്ല്യ കൊയ്
ആഹ്, കാറ്റ് പിന്നെ ഇൻക്ക് തോന്ന്ണ്, ഇപ്പൊ അമ്മള് വാർപ്പൊക്കെ ആയോണ്ട് പണ്ട് ഓടിലൊക്കെ നിക്ക്ന്നന്ന് പേടിയേനി ട്ടോ. ഓട് വീടായന്നൊക്കെ പേടിയേനി. ആഹ് അതെ, ആ മ അപ്പൊ മരങ്ങളൊക്കെ നമ്മ നമ്മളെ ചുറ്റില് മരങ്ങള്ണ്ടാവുമ്പോ, അമ്മക്ക് നല്ല പേട്യാ
ശരിയാണ് ഞങ്ങള് രു റൂമ് ണ്ടായ്നി, അയ്ന്റവ്ടെ വല്ല്യൊരു റബ്ബർമരൂണ്ടായ്നി. അതെങ്ങാനും വികോന്ന്ള്ളെ ടെൻഷന
അ നൽ അത്ര ശക്തി, അത്ര ശക്തീല് കാറ്റടിച്ചാ പെ
ആഹ്, ആ റബ്ബർന്റെതൊക്കെ വീണാ മതീ, അത് പൊഴിഞ്ഞ് ചാ ആടും, കാരണം റബ്ബറ്- ന്നൊക്കെ പർഞ്ഞാ വല്ല്യ മര
പിന്നേന്ന് പറഞ്ഞാല് മുകളിൽ ഓടല്ലേ നമ്മക്ക്
ആഹ് അതന്നെ ഈ രാത്രിയൊക്കെ പെയ്യുമ്പോളാ പേടി കറന്റും ഉണ്ടാവൂല ആഹ് ടൈമില് പണ്ടത്തെ കാലത്തിലൊക്കെ കറന്റും ഉണ്ടാവൂല കാ അടിച്ച് ടോർച്ചും ഇതാക്കി ഇങ്ങനെ നോക്കണം മരം വെകുവോ മരം വെകുവോന്നുള്ളത്
എന്നാ ഇനക്കുംങ്ങനെ ഓട് വീട്ടിൽ നിക്കണം എന്നൊക്കെ ആഗ റ്റിനും പേടിയാണ് ഇപ്പൊ പിന്നെ കാറ്റ് അ ഈപ്പൊ ഇങ്ങനെ കിടന്നപ്പോങ്ങനെ ചെറുതായിട്ട് കാ
ചില ദിവസം ഇതിന്റെ ഉള്ളിൽ കിടന്നാ അറിയൂല്ല ഈ മഴ ഈ കാറ്റൊക്കെ ഇതായിണ് ഇത്ര ഫാറ്റടിച്ചിണ് എന്നുള്ളത് വാർക്കയായതോണ്ട് ഉള്ളുക്ക് വല്ലാതാണ്ട് കേൾക്കൂല്ലേ
പിന്നെ ചൂടും വാർക്കന്റെ ഉള്ളില് ചൂട് അത്
ആഹ് ചൂട് കാലത്ത് ഞങ്ങക്ക് പിന്നെ ഇവിടെ വലിയ ചൂട്ണ്ടാവൂല കേട്ടോ കാരണം ഞങ്ങള് ഇവിടെ ഒരു മലേന്റെ ഇതീലാണ്
ആഹ് ആഹ് ആഹ് എന്റെ അമ്മേഎന്റെ വീട്ടിലൊന്നും ഞാൻ പറഞ്ഞ നിക്കുന്ന വീട്ടുകളിൽ നി ചൂടത്ത് നി എന്ത് ഒരു ബുദ്ധിമുട്ടാന്ന് അറിയോ ഇല്ല ഞങ്ങൾ കിടക്കുന്ന ഈ രണ്ട് ബെഡ്റൂമിന്റെ അടുത്തും ഒരൊറ്റ മരമില്ല പിന്നെ കി കിച്ചണിൽ പിന്നേം ചെറുതായിട്ട് ഒരു തണുപ്പുണ്ട് എന്നിട്ട് ഞാ ആഹ് ഞങ്ങള് കൊറേ ഭയങ്കര ചൂട് ഉച്ച ടൈമിലൊന്ന് നമുക്ക് ഈ റൂമൊക്ക് തന്നെ വരാൻ വയ്യ കാരണം ആഹ് ജനാലന്റെ ഉള്ളിൽ കൂടെ ആഹ് ന്നിട്ട അങ്ങട്ട് കിടക്കാൻ വയ്യ ബെഡ് ചൂട് ഫാന് ചൂട് എല്ലാം ചൂട് നമുക്കിങ്ങോട്ട് ഭ്രാന്ത് പിടിച്ചു ആക്കോലത്തിന് എന്നായിക്കോട്ടെ
ആഹ് എന്നാൽ ശരി എന്നാൽ ഓക്കെ
ആഹ് എന്നാ ശരി